ഹലോ,
ആഹ് എന്തൊക്കെയാണ് ചായൊക്കെ കുടിച്ചോ?
ഏഹ് അത് ചായ ഉണ്ടാക്കുന്ന പണിയിലായിരുന്നു.
ചായണ്ടാക്ക.
ആഹ് കഴിഞ്ഞ് ഒക്കെ ഇണ്ടാക്കൽ കഴിഞ് എന്താ പാട്?
നല്ലത് ഞാന് ഇവിടെ വീട്ടിലെത്തി ഓഹ് ഓഹ് വീട്ടിലെത്തി.
തന്നെ.
ഉം മോള് വരുമ്പോളേക്കെ ഇവിടെത്തി ഉം അപ്പൊ. എങ്ങനാ.
ഇങ്ങനെ പോക്ക്ണ്ട അങ്ങനെ.
ആഹ് എടുക്ക് എപ്പോളെങ്കിലൊക്കാ. അങ്ങനെ ഉം പിന്നെ. ഇനിയിപ്പോ നാളെ പോവാനുണ്ട് ഏ
നിർക്കാനോ അല്ല വെറുതെ പോയതാണോന്ന്.
ആഹ് വെറുതെ പോയ വെറുതെ പോയിച്ചാല്. ഇക്കാകാരോ കാണാനുണ്ടായിനു പിന്നെ ഡ്രസ് എടുക്കണന്ന് വിചാരിച്ചിട്ടു. ഇക്കെ കൂടിയും അങ്ങനെ അങ്ങനല്ലല്ലോ പരിപാടിയൊന്നുല്ല പർതടുക്കാൻ വേണ്ടിട്ട്.
ആഹ് ഫർദയാണോ യൂസ് ചെയ്യാ.
എന്ത്.
ഫർദനോ ഉപയോഗിക്കല്
അല്ലല്ല എല്ലോ ഉപയോഗിക്കും ചുരിദാറു പർദയും. അല്ലാണ്ട് മറ്റേ ഫുള്ളയിട്ടുള്ളല്ലേ. അതും ഒക്ക കല്പ്പില.
ഗൗണൊക്കെ ഉപയോഗിക്കൂലേ.
ആഹ് ആഹ് ഉപയോഗിക്കൂ. പിന്നെ നീ എങ്ങനെ പിന്നെ എല്ലോ ഉപയോഗിക്കോ
ഇല്ല അബയാ അങ്ങനെ ഇടൂല അങ്ങനെ ഇടൂല. വണ്ടിമ്മങ്ങനെ പോവുമ്പോൾ ഓപ്പണ്ള്ള അഭായം ചിലപ്പോൾ എന്തെങ്കിലും ഓസ അപ്പ വണ്ടിടുക്കാൻ എന്നല്ലാെതെ ചുരിദാറുണ്ട് ഇഷ്ടം പോലെ ചുരിദാർന്നെ പിന്നെ എപ്പഴേലും പൂതിയാവുമ്പോ ഒരു സാരി എടുക്കും. വീട്ടില് ഫംഗഷൻ ഉണ്ടെങ്കില് ഏയ് എപ്പളെലും. എപ്പളേലും ഒന്ന്. ആഹ്നിക് അതന്നെ പക്ഷെ ഞങ്ങള് കുടുംബത്തിന് ആങ്ങളാര മക്കളെ കല്യാണം ഒക്കെണ്ടെങ്കിൽ. ഞങ്ങളെല്ലാരും കൂടി ഒരേ സ സാരിടുക്കും.
ആഹ് ആഹ് അങ്ങനാ. ഞാന് എന്റെ ആങ്ങശടെ കല്യാണത്തിന് എറ്റാ ഉടുത്തതാ.
എന്തായി ചായപ്പണിയൊക്കെ കഴിഞ്ഞാ.
ചായപ്പണി ജ്യൂസ ആാക്കിയാ ചായ ആർക്കും വേണ്ട ചായ ചെലപ്പോ വേണ്ടിയുള്ളൂ. ചെലപ്പോ വേണ്ടാനും. നല്ല മായൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള ചായ കുടിക്കണം തോന്നും. അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ആഹ പിന്നെ.
ഇല്ല.
ആ ഇനിപ്പോ രാത്രിയേക്കിനി ഇണ്ടാക്കണം
എന്ത് വെച്ചാൽ രാവിലെ ഉച്ചക്ക് പുറത്ത
ആഹ് പൊറത്തന്ന് ആഹ് പൊറത്തന്ന് ഭക്ഷണം കഴച്ച്. പിന്നെ ഇനിയിപ്പോ രാത്രിയൊക്കെ ചപ്പാത്തിയയും കറിയും ആക്കാന്ന് വിചാരിച്ചു.
ഉം രാവിലെല്ല സുഖമാണ് പോകുമ്പോ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ വിച്ചാരിക്കും വന്നിട്ട്ണ്ടാക്ക. ള്ള ഒരു പണി എന്താന്നറിയോ അത് ഭയങ്കര റിസ്ക്ള്ള പരിപാടിയ. അപ്പൊ ഭയങ്കര ഇടയിലാണ് പോവും ഒര് പണി കണ്ടാവിചാരിച്ച് മണ്ട്ണാണ. വന്ന് കേറിയാലോ ഒരുത്തൻ ദേഷ്യവും സങ്കടം പുറത്ത്.
ആഹ ആഹ ദ്. തന്നെ എന്തോരു കൊയ്ക്കുവാണല്ലോ ക്ഷീണം ഇങ്ങോട്ട് വന്നിട്ട് ഉം
ത്താ മതി ആദ്യം തന്നെ ഇണ്ടാക്കിച്ച് പോയാൽ മതി
പോയാമതിന്ന് സത്യാ.
ഏ
പിന്നെ സ്കൂള് കൊണ്ട്കാനൊക്കെ ഇണ്ടെങ്കിൽി പിന്നെ മോക്ക് 'പിന്നെ ഗവൺമെന്റ് സ്ക്കൂ സ്കൂൾ ആയത്ക്കൊണ്ട് മോക്ക് ഭക്ഷണം അവിടെന്ന് തന്നെ ഉണ്ടാകല്ലോ.
അവിടന്ന്ന്നെ കിട്ടോല്ലല്ല ലെ.
അപ്പൊക്കെ കറിയും എന്തെല്ല ആക്കി തരിന്ന് പറയും അപ്പോ പിനെ വഉള്ളപ്പം പിന്നെ ആക്കി കൊടുക്കേണ്ടിന അപ്പം പിന്നെ രാവിലെ ഭക്ഷണൊക്കെ ആകേനു ഉച്ചക്കുള്ളൊ തൊക്കെ.
ട്ട.
ആവേനു ഇപ്പൊ അത് വേണ്ടാത്തോണ്ട്.
ആ മോള എത്രല്ലാ പഠിക്കണെ?
ചെറിയോള് ആറില്‌.
ആറില് ആ പിന്നെ സ്നാക്സ് ഒന്നും കൊണ്ടുവോ?
ഇല്ല ഇല്ല അത് ഉം സ്നാക്സ് ഒന്നും കൊണ്ടോവൂല മദ്രാസ് വിട്ട ഇവിടെ വന്നിട്ട് ചായൊക്കെ കുടിച്ചിട്ടാണില്ല പോകാ അപ്പൊ പിന്നെ. ഉച്ചക്ക് പിന്നെ മതിയല്ല അല്ലാണ് സ്നേക്സന്നും കൊണ്ടു പോയാ പിന്നെന്നും ഉച്ചക്ക് കഴിക്കൂല. പിന്നെ സ്കൂന്ന് തന്നെയെല്ലാ. ഇത്ണ്ടല്ലോ ഞാൻ പറയും. ആഹ നല്ല ചോറും ചൂടുള്ള ചോറന്നാലോ. അപ്പൊ ആ പറി കൊണ്ടുപോണ്ട ആഹ സാമ്പാറ ഉപ്പേരിയും എല്ലാം ഉണ്ടല്ലോ.
ഉം പിന്നെ അങ്ങനെ മഴ ഇണ്ടായിരുന്നൊ അവിടക്ക് ഇന്ന്. ഉച്ചക്ക് ശേഷം അവിടെ നല്ല മഴെയ്ത് ഉച്ചക്ക് ശേഷം നല്ലൊരു മഴ്ത് അതിന് ശേഷം ഇവിടെ. അവിടെങ്ങനെ മൂടിപൊടുത്തയിട്ട് നിക്കാണ് നീ ഇന്ന് രാത്രി. രാത്രി എന്താ പാടാവോ.
ഇവിട്ക്ക നല്ല വെയില നല്ല ചൂടും ഞാൻ പറഞ്ഞില്ലേ അവിടെ. പിന്നെ ടൗണില് ആയി നന്ന് നല്ല ചൂടായി നു അങ്ങനെ ഇവിടെ വന്നോക്കു മ്പം അതേ സ്ഥിതിയ ന്നെ നല്ല ചൂടാ കൊറെ ഞാന് ഉം അലക്കിയിട്ടിട്ടൊക്കെ അയിന് പോയത് അതൊ
ആ ആ ഇനിയിപ്പ ഈ രാത്രി എല്ലർക്കും ചപ്പാത്തി പറ്റൂ
ഓ ചോറ് നിർബന്ധൊന്നുല്ല ചോറുണ്ടെങ്കി ചോറ് അങ്ങനെ ആ ചപ്പാത്തി ആയല് കൊറ്ച്ചൂ ടീ നല്ലതാണ്.
റെഡിമേഡ് കൊണ്ടരോ പൊറ് ത്ത്ന്ന് മേടിക്കലുണ്ടേ
ആഹ് ആഹ് പാക്കറ്റ് വാങ്ങും
തന്നെ അല്ലാതെ പെരേല് ഇണ്ടാക്കലില്ല ല്ലേ അല്ല അതും ണ്ടാ
പൊടി വാങ്ങീട്ട് ഞാൻ ഉണ്ടാക്കൂ അതല്ല പിന്നെ പെട്ടെന്നാണോന്നുണ്ടെങ്കില്
പരത്തിയത് ണ്ടല്ലോ അതെ ഞാ ചോയ്ച്ച്‌ ആ കുബൂസ് ണ്ട് അതുപോലെ നമ്മ ളെ ബട്ടർ ഇട്ടാണ്ടല്ലോ ബട്ടറ് ല്ല എന്താണ് ബട്ടൂര
ആഹ് ബ
ബട്ടൂര പാക്കറ്റ് കിട്ടാണ്ടല്ലോ
ആഹ് പാക്കറ്റ് ഏ അതൊന്നും വാങ്ങൂല ചപ്പാത്തി പാക്കറ്റ് വാങ്ങും
ഉം
ഉം അല്ലാണ്ട് അല്ലേ പിന്നെ ഞാന് ണ്ടാക്കും
ആഹ് ചുടാത്തത് ചുടാത്തത് വാങ്ങുല്ലേ
ആഹ് ആഹ് പിന്നെ ഹാഫ് വേവിച്ച്ട്ട്ള്ള ഇല്ലേ അത് വാങ്ങും ആഹ് പകുതി വേവിച്ചി ട്ട്ണ്ടല്ലോ പാക്കറ്റ് ആഹ് ആ അത് വാങ്ങും ആഅപ്പം അത് പെ ട്ടന്ന് ആക്കണങ്കിൽ അത് വാങ്ങും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും പൊടി കൊഴച്ച്ട്ട് അങ്ങനെ ണ്ടാക്കും
ഉം ഒരാക്ക് രണ്ടാക്ക് ക്കെണന്നുണ്ടെങ്കി വേടിക്കാ നല്ലേ കാരണം അയിനായിട്ട് ഇണ്ടാക്കണ്ടേ
ആഹ് അല്ല അത് ന്നെ മെ മെൻകെട്ടാ പിന്നെ വേഗ ആവും
ആ അല്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ തിന്ന് ണോര്ണ്ടല്ലേ ഈ ഷുഗർ കാരണം ചെലോര് ഭക്ഷണം അങ്ങൻ ത്തോർക്കൊക്കെ വേടിക്ക ചെലെപ്പം ന്നെ പുറത്ത്ന്ന് വേടി ക്ക്ണ നല്ല അങ്ങൻ ത്തോര്ക്ക് ആഹ് ആഹ് ശരിയാ കാര ണ്ണം ഒന്നിനായിട്ട് പരത്തണ്ട രണ്ടെണ്ണത്തിനൊക്കെ ആയിട്ട്
അങ്ങനെ ആകുമ്പം പക്ഷേങ്കില് രസം
ആ പത്തിരിന്റെ പോലെ നമ്മള് പരത്തി വെക്കാനും വയ്യല്ലോ ചപ്പാത്തി ഫ്രിഡ്ജില്
പരത്തി വെച്ചാലും കൊഴപ്പല്ല നമ്മള് ഫ്രഡ്ജില് നോല്ലണം ബോക്സ് ള്ള് ടൈറ്റ് ആക്കിങ്ങാനും ഉണ്ടോ
ആഹ് ചെലപ്പോ ഞാൻ ഉണ്ടാക്കുമ്പ ട്ടോ ഇൻക്ക് ഞാന് അങ്ങനെ ഉണ്ടാക്കലില്ല ഞാൻ പത്തിരി നല്ല പരത്തിയക്കും
ആഹ്
ചപ്പാത്തി എന്താവും സേ ഞാൻ ചെയ്ത് നോക്കിട്ടില്ല ഇവിടെ ചപ്പാത്തിക്ക് വല്ലാതെ ആണ്ട ഒര് പുടുത്തണ്ടായിട്ടില്ല
ആ ആഹ് നല്ലോണം ടൈ റ്റാക്കിങ്ങാനും ബോക്സില് ഇട്ട് വെച്ചക്കാണെങ്കിലും ആവൊന്നുല്ല
ഞാൻ തന്നെ ഫിഡ്ജില് കൊറെ തേങ്ങക്കെ ചെരക്കി അങ്ങനെ ക്കെ വെക്കല്ണ്ട് ഒരു കൊഴപ്പല്ലാ പത്തിരി പരത്തും പക്ഷേ ചപ്പാത്തി അയിന്മാണ്ടി നിന്ന് നിൽക്കലില്ല
ആഹ് ആഹ് എനക്ക് അതോണ ഉള്ളിയും വെളുത്തുള്ളിയും തോലിക്കാൻ എന്തോരു പാട് വന്നല്ലാ
ഞാന എന്താ ചെയ്യാറ ഒന്നായിട്ട് കൊറേണ്ട തൊല ഒരു ദിവസം മെനക്കടും എന്നിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് ആണ്ട് ആണ്ട് അരച്ചവട് വെക്കും അപ്പൊ എന്ത് ടേസ്റ്റ് ആവും ഒരു ബുദ്ധിമുട്ടില്ല വേഗം വേഗം പണിയും കഴിയും ചെല്ലോര് പറയും അത് ടേസ്റ്റ് കൊറുന്നൊക്കെ ആ നമ്മുക്ക് പണ്ടിന്റെ വര നമുക്ക് നേരം വേണ്ടേ അമ്മക്ക് നേരം വേണ്ടേ
അതേപോലെ അത് നമ്മള് ചൂടാക്കീട്ട് ചൂടാക്കിട്ട് ഒന്ന് മിക്സിലിട്ട് അരച്ചിട്ട് വെച്ച നോക്കാണ്ടി ഉള്ളിയും ഇഞ്ചിയും കൂടിയും ജസ് ഒന്ന് ചൂടാക്കിട്ട് ആ തോലിച്ച് കഴിഞ്ഞിട്ട്
ഞാൻ വിചാരിച്ച് തൊലിക്കാതെയാണെന്ന് ഞാൻ കൊറെ വെളുത്തുള്ളി ഇവിടെകൊണ്ടച്ച് ആ പണീന്റെ റസ്റ്റു ക വെയില് വെയിലല്ലച്ച ആ പണി ചെയ്യണ്ട
ആ ആ ചെലര് അങ്ങനെയുണ്ട് എണ്ണ കൊറച്ചു പേർ
ആഹ് വെയിലില്ല ആ ഇക്ക ഇവിടെ അച്ചാറൊക്കെ ഇടിണ്ട് ഞാന് അഞ്ചാറ് കിലോ ചല്ലൊ ഇടുമ്പോൾ ഞാൻ എളുപ്പത്തി വാൻ ചെയ്യും അല്ലേ വെയിലുള്ള ടൈമില് ചിലത് ആ ചെലവര് പറയൂം പുട്ടു കുറ്റിയിലൊക്കെ നമ്മള് ആവികൊള്ളിച്ചിട്ടുണ്ടെങ്കി എളുപ്പത്തില് വേഗം തൊലി പോരും
ആഹ് ആഹ്
അത് കൊറെ ഉണ്ടാവും ട്ടോ പക്ഷെ അത് അത് പിന്നെ എന്താണ് പ്രശ്നം നമ്മൾ അപ്പൊക്കെ വേഗം തൊലിച്ച് അന്ന് തന്നെ തീർക്കാനില് പൂപ്പ് വെരൂം വെന്തതല്ലേ പകുതിതായതല്ലേ
ആഹ്
അപ്പള് ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രശ്നുണ്ട് എല്ലാ റിസ്ക് ഉണ്ട് അതെ
ആഹ് ഞാനേ ഒരുസം വെളുത്തുള്ളി ഇങ്ങനെ എലോ യൂട്യൂബില ഇതിലോ കണ്ടിട്ട് ചൂടാക്കുന്നത് കണ്ടിട്ട് ഞാനേ എന്താക്കി ഉള്ളി ഇപ്പം ഇതില്ലേ അതെ മല്ലി ത്താണ്ട് മുഴുവനത്തോടെ തന്നെ ഞാൻ ഓവനിൽ വെച്ചങ്ങാനും ചൂടാക്കിയിട്ട് അത് പിന്നെ തൊലിച്ച് മിക്സിയിലിട്ട് അരച്ച് ഞാന് ഫ്രിഡ്ജിൽ വെച്ചീന്നു അപ്പൊ അത് കറക്കി ആഹ അത് കർ വേറരു ടേസ്റ്റ് ഏഹ്
നമ്മളൊരു വ കരിഞ്ഞ ചോഴ എന്ത ഉണ്ടാവാ
ആഹ് ഒന്നുല്ല
ഇല്ല
ഉ ഉം
അത് കൊറെ കാലഞ്ഞ നമ്മൾ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചാൽ മതി ഇറ്റൊ ഒരു ലേശം ഇട്ട വച്ചൽ ഓയിൽ ഒഴിച്ച വച്ചൽ കുറെ കാലരിക്കും അരക്കണേക്ക് പേസ്റ്റ് ആകണേക്ക് പേസ്റ്റ ആക്കി ഓയില സൻഫ്ലോർ ഓയിലില്ലെ അതിറ്റ് ഇട്ടധിക ഇല്ല കേടരാതിരിക്കാന് യൂട്യൂബ് കണ്ടതാണ് എനിക്കറീല്ല യൂട്യൂബ് കണ്ടതാണ് പെണ്ണുങ്ങൾ പറഞ്ഞതാ ഞാൻ ചെയ്യൽ ഞാൻ ഞാൻ സാധാ അത് പോ ു നല്ല പേസ്റ്റ് ആയിട്ടണ്ട് അരച്ചണ്ട് വക്കും ഒരിത്തിരിട്ടാൽ മതിയല്ലോ പിന്നെ
പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത വെച്ചാല് വേഗം കറിയെക്കാനൊക്കെ നമ്മുക്ക് സുഖാ
ആക്കൊരാൾ വണടോ അമ്മായിമാരൊക്കെ വാണം സുഖാണ് തൊലിച്ചരാന്നേ
അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കി സുഖ
ക്കാനോ ഒ ൽ കാലഷ്ട ട് മീൻ പുടിച്ചനും പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ അവർക്ക് പിന്നെ ശീലായി
അതോണ ഉപ്പേരിക്കൊക്കെ മുറിച്ചിടാന് പിന്ന ച ചക്കക്കുരുല്ലേ ചക്കക്കുരു തോലിർക്കാനൊക്കെ
ആഹ് നല്ല സുഖമാണ് ഒക്ക് വേഗം കെ യും ഞാനെന്ത യ്ത് വേഗം രണ്ട് കുത്തണ്ട് കുത്തോ അവർക്കാ ചെറിയ ഒരലതില്ലേ ആഴ്ച്ചന്ന കുത്തി ഒറ്റട്ടല്ല മിക്സി കുക്കറിൽ ഇട്ടിട്ട് ആ തോലി വെള്ളത്തോല് കളഞ്ഞാൽ മതിയല്ല നല്ലണ്ട് കുത്തും ചക്ക ക്കുരു അപ്പൊ വേൻ ണ്ട്തൊല്ഞ് പോരു അല്ലൊ മുറിക്കും വേണ്ട എന്തല്ലാഎളുപ്പാണല്ലെ
അയ് ശരി ആഹ് തോല് വേഗം പോരുയല്ലോ
മുറിക്കും മാ
ആഹ് നല്ല ഐഡിയ ആഹ് അങ്ങനെ ക്കെ പറ്റു അല്ലാണ്ട്സമയ ല്ലല്ലോ
ഈ ദിർദി പുടിച്ച്ചമ്മീൻ കറിണ്ടാ ചെമ്മീൻ തൊലിക്കാനും ചക്കക്കുറി ഇട്ട ഒരു രസമാണല്ലോ മുങ്ങാക്കായൻ ചക്കക്കുരും ചെമ്മീൻ കൂടി ടേസ്റ്റ് ആണല്ല ഞാൻ കരി വെക്കല്ഉണ്ട് ഞങ്ങളവിടെ എല്ലാം ചെറിയ നല്ല ചെമ്മീൻ കിട്ടും
രണ്ടും കൂടിയോ
മൂന്നും കൂടി
മൂന്നും കൂടിയൊ
ചക്കക്കുരും ചെമ്മീനും മുരിങ്ങാക്കായും കൂടി ഞങ്ങ ഇവിടെ ഉണ്ടാക്കലണ്ട് മാങ്ങയും ചെമ്മീനും ഒക്കെ ഉണ്ടാക്കലുണ്ട് ചക്കകൂരുടൽല്ല
ഊഹും ചെമ്മീനു ആഹ് ആഹ് ഓ ഓ ശരി എന്നാ ആഹ്